ചിം
അലോ
ആഹ് എന്തൊക്കെ വിശേഷം?
ആഹ് കേക്ക്ണില്ലേ? ആഹ് ആഹ് നല്ലത്. കുട്ടി ഒർങ്ങിയോ? ഒച്ചൊന്നും കേക്കാൻല്ല
ആഹ് ഇണ്ടെ കേക്ക്ണ്ടേ ഇൻക്ക് കേക്ക്ണ്ടല്ലോ.
ഏഹ് അല്ലെ കുട്ടിയൊർങ്യോയ്ക്ക സൗണ്ടൊന്നും കുട്ടിന്റെ കേക് ണില്ലാറ്യ. ആഹ് ഇഞ് ഇഞ് ഒർങോ അപ്പൊ ങ്ങനെ.
ആഹ് ഒർങ്ങും ഓന്റെ വാപ്പ വര്നം ഇന്നാലേ സര്ക്കാണ്ട് മുർഗൊള്ളൂ
മുർഗൊള്ളൂ ഓല്ക്ക് ഇങ്ങനെ ചിന്തീലേക്കാരം ഓൽക്ക് ആ പ്രായക്കാർക്ക് ട്ടോ ഓലെ വണ്ടിന്റെ സൗണ്ട് വരെ അറിയാൻ കയ്യും.
ഉം പറയാൻണ്ടോ
ആഹ് ഓൽക്ക് വേഗ അത് വേഗോല് ഒച്ച കേട്ടാമതി ഏത് ഒറക്കത്തിലാണെങ്കിലും
ട്ടെന്ന് ആഹ്
അ ഒണരൂല്ലേ. ഞമ്മക്കും കൂടി സൗണ്ട് മനസ്സിലായിട്ടുണ്ടാവുല ഇന്നാലും ഓല് വേം മനസ്സിലാക്കിട്ക്കും കുട്ടിയാൾ ആ പ്രായം അങ്ങനേണ്.
ഉം അയിന് ഓൽക്കയിന് ഈ ടൈമില് നല്ല കോർമ്മ ആയിക്കാരം സൗണ്ടൊക്കെ
എങ്ങനെ?
ഇപ്പയിന് ഓലെ ഇതീലൊക്കെ നല്ല കൂർമ്മ ഉണ്ടാവും പറ്യ.
അതാണെ പിന്നെ ഓൽക്കും തന്നെ ആഹ് ഇപ്പച്യാള് അറിമ്പോ ഒര് വേറൊരുതേക്കാരം.
ആഹ് ആഹ് അതന്നെ
ഊം
ഉം പിന്നെ വേറെന്തൊക്കെ? ഓന് ഞാന് ഇപ്പ എല്ലതും കൊടുക്കും കോർച്ചൊക്കായില്ലേ. എങ്ങനെ?
ബിരിയാണി യൊക്കെ കഴിക്കോന്?
ഓഹ് കഴിക്കും അഒക്കെ കൊടുക്കും. ബിരിയാണിക്കായാ ഞങ്ങക്ക് ഒന്നൂടെ തൃപ്തിയാപ്പം.
ആഹ്
അഒക്കെ കൊടുക്കു അർയാ.
ഏഹ് വാരി കൊട്ക്കണ്ട്യേരോ? ഒറ്റയ്ക്ക് ബിരിയാണി ഒന്നും ഒറ്റക്ക് കഴിക്കൂലല്ലോ.
ഇല്ല ഞാൻ വാരി കൊടുക്കും ഇന്നാലേ ശരി ക്ക് പള്ളേലാവുള്ളൂ എല്ലാഞ്ഞാ ഓല് ആകെ ഓണട്ട് നീച്ചോവും.
അതാണെ
ഓണക്കള ഇണ്ടാക്കൂലേ പറിയ.
അതാണെ. ആകെങ്ങെട്ട് ഇതായിട്ടുണ്ടാവും ഓലൊറ്റെക്ക് കഴിച്ചാൻ നിന്നാല് ഉം ഞമ്മക്ക് പണിന്നല്ലാതെ അതോണ്ട് വേറൊരു കാര്യ വൂല്ല.
ഓലെ പള്ളേക്കത്ത്‌വൊറ്റെ ആവുല ഞാൻ പിന്നെ വാരിയെന്നെ കൊട്ക്കലാ. പിന്നെ മുട്ടായിയോ മിച്ചറോ അങ്ങനെ എന്തോലെക്കെ ആണെങ്കിൽ മൂപ്പരാക്ക ഒറ്റക്കന്നെ തിന്നും. മ്ഹ്
കണ്ട് ഇണ്ടല്ലോ ഓരോ വീഡിയോല് ഓരോ കുട്ടികൾ ഒറ്റക് ഇങ്ങനെ കഴിക്ക്ണ കാണുമ്പോ ചെറിയ പ്രായം
ആഹ് അതന്നെ ഇൻക്ക് ഇഷ്റ്റാണ് കൊടുക്കാനൊക്കെ ഫുഡയ്ന് നല്ലോ കഴിക്ണ കുട്ടിയേളാണെങ്കി നമുക്ക് കൊടുക്കാ ഇഷ്റ്റാ. ഇത് ചെല് പ്പം തിന്നും ചെൽപ്പം തിന്നൂല്ല അങ്ങനെ.
ആഹ് അങ്ങനാവുമ്പം ഞമ്മക് വല്യ താല്പര്യണ്ടാവൂല്ല. കഴിക്ക്ണ കുട്ടിയേക്കാവുമ്പോ മ്മള് ഇല്ല്യെ എപ്പളുഎ പ്പളും കൊടുക്കും ചെയ്യും. നമ്മക്ക് ഇങ്ങനെ താല്പര്യേക്കാരം. കൊടുക്കാത്ത കഴിക്ണൂല്ലാന്ന് കണ്ടാ നമുക്ക് ആ ഭാഗത്തുക്കോക്ണെ ഇഷ്ട്ടണ്ടാവൂല.
ആഹ് അതന്നെ കുട്ടികൾ കഴിക്കാണെ നമുക്ക് കൊടുക്കാനും ഇഷ്ടാ പറ്യ.
ആഹ് ഉമ്മിമോൾക്ക് അങ്ങനെയാ മോ ഓക്ക് ഫുഡ് ഒന്നും വാണ്ട ഓക്ക് വെള്ള വെറും വൈറ്റ് ചോറും
ഉം ഏഹ്
വേറൊന്നും വാണ്ട. അതിന് വേണ്ടി മറ്റോൻ ചെറിയോൻക്ക് ട്ടോ ഒക്കെ കഴിക്കും ഓൻക്കും തന്നെ ചീ കായി കഞ്ഞ ഇവക്ക് ചി ബീഫ് ഒന്നും വല്യ ഇഷ്ടല്ല ചിക്കൻ അതിൽ ആരില ഇറച്ചി അതിന്റെ എല്ലും കാര്യന്നും പറ്റൂല
ഏഹ്
ഉം മോനക്കാണെങ്കിൽ ഏത് പലവകേം പറ്റും മോൻക്ക് ഇതു വള്ളായാലും മതി ഓക്ക് ബീഫ ബീഫ് എങ്ങനെയ എല്ലാ ബീഫ ഈ ആര്ല ഇറച്ചിണ്ടാവൂലേ
ആഹ് ഞാനും അയിലോട്ടാ
അതാ പറഞ്ഞിട്ട് കാര്യമല്ല അവളെ അത് മാത്രമേ തെരഞ്ഞെടുത്ത് കഴിക്കോള്ളൂ വേറൊന്നും കഴിക്കൂല
അനല്ലോട്ടാ അത് പല്ലിന്റെ ഇടയിലൊക്കെ പോവും അത് വേറെ കാര്യം എന്നാലും ആ ആരുള്ള തന്നെ കിട്ടണം
ആഹ് അതാണ് പല്ലിന്റെ അടി പോവേം ചെയ്യും
ആഹ്
മറ്റേ ഇറച്ചി തിന്നണ അയിന്റെ ടേസ്റ്റ് അറിയണെങ്കില് ഇ അതാ രസംനെയ്യ് അതേക്കെള്ളത്
കണ്ണൂർത്തി
ഉം അതാണ് രസ വ്യവ വീര് തിന്നതോണെങ്കില് ഓക്ക് അത് മടകള് ഇക്ക അതിന്റെ തൊണ്ട അലർജികൾ മാത്രം അവെമോ ഒരു ചണ്ടിയ അല്ലേ കറും
ഉം നീ ഇനി ചിക്കന്റെ ആണെങ്കിലും ആരുള്ള ക്ക കണ്ട പറ്റുള്ളൂ ഇ എലു കക്ഷണം ഒന്നും പറ്റൂല്ല
ആഹ് അതന്നെ ഓക്കും പറ്റുള്ളൂ എല്ലോന്ന് ഓക്ക് പറ്റൂല ലിവർ പറ്റൂല ക പറ്റൂല അങ്ങനത്തെ ഒന്നും നോ പറ്റൂല അ നിനെപ്പ ചിക്കനക്ക പൊരിച്ചത് മാത്രം
ഏഹ് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുല്ല കറിയൊക്കെ വെച്ചാൽ ക്ക് പിന്നെ എന്ത് ചെയ്താലും പറ്റും എക്ക മന്തിത്തെ പോയിണ്ടല്ലോ അതിൽ ഇട്ട് വെക്കണേ
വെള്ളാ
ആഹ് ഇച്ചാ കണ്ടുകൂടെ ചെയ്യ അത് മാത്രമേ ഞാൻ തിന്ന പ്പ പിന്നെ കോഴി എന്ത് കാട്ടിയാലും തിന്നും
ആഹ് അയിലാണെങ്കിലേയ് ഉപ്പും ഉണ്ടാവില്ല മുളകും ഉണ്ടാവില്ല അത അങ്ങനെ പിഴിങ്ങിട്ടുണ്ടാവും
ഉം ആ ഒരു പിഞ്ഞ പോയി അയെനിക്ക് ഇഷ്ട്ടല്ല അത് ഇനി അങ്ങനെ കൊണ്ടര ആ താട്ടില അറിയാം പിന്ന ഇപ്പ മോളും മീൻ പൊരിച്ചു
ആഹ് അങ്ങനെ ആവുമ്പോ വേറെ ടേസ്റ്റ് ആണ് അപ്പൊ പിന്നെ വലിയ കൊഴപ്പല്ല
ആഹ്
ഇങ്ങനെ ആകുമ്പോ നമുക്ക് തന്നെ ഇത് വലിയ ഇത്ണ്ടാവില്ല സുഖം പോരാ
ആഹ് അതിമേ ഒരു വലിയ ബോസ്റ്റ് കണ്ട ഉണ്ടാവലേ
ആഹ്
ആവു വലിയ ചില്ലി ബ്രോസ്റ്റാണേ ഒക്കെ നമുക്ക് എങ്ങനെയും കഴി ക്ക മറ്റേണ്ടല്ലോ ആ വലിയ കഷ ഞാവു ഉള്ള് വെന്തുണ്ടാവില്ല അപ്പൊ അതും അതും ഞാൻ അങ്ങനെ കണ്ടില്ല
ഒക്കെ പിന്നേം ചണ്ടിയാണ്
പുറത്തത്തെ ആ തൊലിയാണ് ന്ന ഇങ്ങട്ട് പിന്നെ ഉള്ളത്തൊക്കെ വിനച്ച കടുത്ത് പോൊിുണ്ടാക്കി തോന്നു ഏതായാലും ചിക്കൻ ഇവിടെ വേസ്റ്റ് ആവില്ല
വേസ്റ്റാവുലെ എങ്ങനെലും ച്ചി കഴിക്കൂലേ ഉം
പയിനാജുസ ച കെടന്നാലും അവിടെണ്ടാവും ആരും നോക്കൂല ഉം ഉമ്മച്ചി
എല്ലാരും ചിക്കൻ ആൾക്കാരാ അതേ ഈ മാത്രോ?
ഞാൻ തന്നെ ഞാനും മൂത്തശ്ശി.
ഉം
യീന്ക് ബീഫ് ഇപ്പും ബീഫ് ചില്ലിയൊക്കെ ഇഷ്ടാ.
ഉം
പിന്നെ എന്താ വരട്ടിയ ചെലപ്പൊക്കെ തിന്നും ചെലപ്പോലോ ഓരോ മൂടാ കറി നിക്ക്തീരെ പറ്റൂല. ഉം ഇഷ്ടല്ല എന്താറീല ഈ
ഉം ഇവടെ ഇപ്പാക്കൊക്കെ ചി ക്കനൊന്നും പറ്റൂലാ അവൽക്കൊക്കെ ബീഫായതോണ്ട് പിന്നെല്ലാരും ബീഫ്
അയിനാണുങ്ങക്ക് നെറും ബീഫിന്റെ കാരൊക്കെ ഉം ഉം എന്റെ പുയപ്ലക്ക് ബീഫൊക്കെ ഇഷ്ട്ടാ ഞാന് ന എങ്ങനെ?
ഓല് കഴിക്കും ബി അൽഫാമ്, ശവായി എന്താ
ആഹ് ആഹ് അതെ അതെ ഈ അങ്ങന ത്തെ കഴിക്കുന്നല്ലാതെ ഇങ്ങൻത്തെ ബീഫൊക്കെണ്ടാക്ക ക്കണെങ്കിലും പൊരിച്ചേ പറ്റുള്ളൂ വരട്ടിയൊന്നും പറ്റൂലാ
ആഹ് ആഹ്
വരട്ടിയാല് എടുത്ത് കാണാ പിന്നീ ചട്ടീലിട്ട് ഇങ്ങനെ ചൂടാക്കി പൊരിച്ചണ്.
ആഹ്
കറിനെക്കെടുത്ത് പൊരിച്ചു.
ആഹ്
ഒറ്റക്കെന്നാ ചെയ്തോടൊക്കൊന്നുമേണ്ട ഏഹ് ചട്ടിയാകെ കരി ച്ച്ച്ചാണ്ടാവും വേറെ കാര്യം
അതാണ് അതൊക്കെ ഞമ്മക്ക്ള്ളത്.
ഹ ഹ ഉം ഏഹ് ഒക്കെവടെണ്ടാവും എന്നാലും ഓലിച്ചണ്ടിക്കല്ല ന്തീലൊക്കെ കാട്ടി കൂട്ടി ഓലി വളർച്ച തിന്ന് പൊയ്ക്കോളും
ചോറ് വേളമ്പി കൊടുക്കേണ്ടി വരോ?
ചേ ആഹ് മൂപ്പരാക്കൻ എടുത്തു തിന്നും ചെലപ്പോ വേളമ്പിയറയും ഇലെങ്കില് മൂപ്പര്ക്കനെ ഏയ് ഞാനെന്നെ എടുതൊടുക്കണം എന്നൊന്നുല്ല ഞാൻ എ എപ്പടുത്തൊടുത്താലും വെള്ള ടുത്തോടുകാൻ മേണം. അങ്ങോട്ട് പിന്നെ ആതൊരു പറച്ചിൽ വെള്ളം പിന്നെ മ്മള് എങ്ങനെ എങ്ങനെ നോക്കിയാലും ഞാനത് മറന്നോവും അയിനല്ല ചീത്തേം കിട്ടും
ഉം
മാക്സിമം എനിക്ക് ചെൽപ്പോ ചോറൊക്കെ കൊടുക്കുമ്പോ ഓർമ്മണ്ടാവുംന്നാലും ലാസ്റ്റല്ലേ മ്മള് വെള്ളം എടു ക്കുളു
ആഹ്
അപ്പ അത് മറന്നോവും പിന്നെ ഞാൻ എന്താട്ടുംവേം വെള്ളദ്യം അങ്ങ് എടുത്തോകും ന്നട്ട് പിന്നെ ആഹ്
ക്ക്യമതിലാ ബാക്കി
ആഹ് അതന്നെ ചെലപ്പോ നേരല്ലാ ത്താ വരിക്കാരാ അപ്പോമ്മക്ക് വേ ചോറെന്നെ കൊടുക്കണ്ടിരോ
ഉം
ചെലപ്പോ സൈറ്റിനൊക്കെ വന്നാണ്ട് വേഗം ചോറ് വേളമ്പിയ എനിക്ക് അടുത്ത സൈറ്റിക്ക് പോണം എന്നു പറഞ്ഞാണ്ട് വരും
ആഹ് ആഹ്
അപ്പം വേ ചോറ് വേളമ്പി കൊടുക്കുമ്പോ നമ്മള് മറന്നു പോവും പിന്നെ ഇവിടുന്ന് പൈപ്പിന്ന് തന്നെ എടുത്ത് കുടിച്ചൽ മൂപ്പരാക്ക് അതിന്റെ പൈപ്പിന്റെ തൊട്ടു മേൽ തന്നെ ക്ലാസ്ണു മൂപ്പരാക്ക ന്നെ എടുത്തു കുടി ചും ചെച്ചു ഉമ് ഉമ് ഉം പിന്നെ ഞാൻ പറഞ്ഞ് ണ് ഞാൻ എങ്ങനെ നോക്കിയാ ഞാന് അഹ് മറ്ന്നോ വും
ഏ
ഇന്ക്ക് അത് ഓർമ്മല്ല ഇന്റെ മിസ്റ്റേക്ക് ആണ് ന്നു ഞാൻ പറയിണില്ല അല്ലാന്നു ഞാൻ പറില്ല ഞാൻ കൂടു തലും ഞാൻ ശ്രദ്ധിക്കല്ണ്ട് അ റിം
ഉം
പിന്നെ ഇനിക്കയില് എന്താ പറ്റി നേന്ന് ഇപ്പ കൊയപ്പില്ല പ്ര ക്കാനോട്പറഞ്ഞ പിന്നെ എങ്ങനെ തലങ്ങും വെലങ്ങും ക്യ ഞാനഹ് മറന്നോവും
അത് വർക്കും ഏഹ്
ആഹ് അഅ്മാത്രേ ഒള്ളൂ വേറെള്ളന്നു അത്രല്ല
ഉം ഉം
ഉം പിന്നെ എന്താ ഇഞ്ഞ് എപ്പള ഒറ്ങ്ങ്യ
ഒറങ്ങണം ഒരു പതിനൊന്ന് മണി അത് കഴിയും എന്തായാലും പതിനൊന്നരന്റെ അടുത്താവും പ്പം റോട്ടിന്ന് വന്നിട്ടില്ല ഇനി റോട്ടിന്ന് വന്ന് ചോറ് കഴി കഴിഞ്ഞ് വേണം ഒറങ്ങാന്
ബന്റ് നാട്ടിൽ തന്നെയല്ലേ ഓൽക്ക് ഓൽ എന്താ ചെയ്യ്ണേ
ഓല് വയറിങ്
ഏഹ് അത് ശരി ആഹ് ആഹ് ഇന്ക്കറിയാ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ഒരാളനല്ലേ ചെയ്യാ ഉം ശരി പിന്നെ ഏഹ് ഇങ്ങനെ നാട്ടിലൊക്കെ ചെയ്യാക്കാരല്ലേ
ഉം ആഹ് നാട്ടിക്കൂടി ഇപ്പ ഇവിടെ അടുത്തുകൂടെയൊക്കെ തന്നെ കാര്യമായിട്ടുണ്ട് അപ്പ ഗൾഫി തന്നെ ന്നു കല്യാൺ ത്തിന്റെ മുമ്പ് ഗൾഫി തന്നെ ഏന്നു വയറിങ്ങും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് കാണ്ട് പിന്നെ നാട്ട് സെറ്റായതാ
ഇപ്പ പോണാട്ടി നല്ലേ നമ്മള നാട്ടില് പേരേം കുടി കെ ആയിണ് ഞ്ഞ് പ്പം നമ്മളെ നാട്ടില് നമ്മള ഒപ്പംനിൽക്കണ അല്ലേ നല്ലേ റിം വെറുതെ ജീവിതം കഴിച്ചിട്ട് എത്താ മ് പട്ടിണി ഇല്ലാതെ നമുക്ക് നാട്ടി ജീവിച്ചാൻ കജ്ണ്ടെങ്കി അ തന്നെ ന ല്ലേ
അതാണ്
അപ്പ വല്യ ആഡംബരം ണ്ട് ഇല്ലെങ്കിലും എന്നാലും നമുക്ക് കുറവൊന്നും ഉണ്ടാവൂല്ല
മ്
മ് പിന്നെ ഇപ്പ വയറിങ്ങിന് പോറ്റയ വയറിങ്ങിന്റെ പണി അറിഞ്ഞാലില്ലേ പൊറം പണി ഇണ്ടല്ലോ
മ്
ഈ വൈകുന്നേരം പണി കഴഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള പണി
മ്
അത് മാക്സിമം പിടിച്ചാല് നല്ല പൈസ ണ്ടാക്കാ
അതാണ് അത് ജൈ ചെലപ്പോ കാണ് ഈ വന്ന് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിങ്ങാണ്ട് റോട്ട് ക്ക് പോവാൻ നിക്ക അപ്പളേക്കാ രം ഒരോരുത്തര് വിളിച്ച
ആഹ് അങ്ങനെ അഹ് പോയാ ഭയങ്കര പണി നല്ല ലാഭ കാരണം ക്യ ഒരു മണിക്കൂറൊണ്ടൊക്കെ അഞ്ഞൂറ് ർപ്യ കിട്ടും
ന്നാ
ആരുപ്പോ അഞ്ഞൂറിൽ കൊറച്ചൊന്നും ആരും കൊടുക്കൂലല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ഹൈറ്റ് ട്ടയാ ആ വൈകുന്നേരം വരെ ഇട്ക്ക്ണ പണിന്റെ പൈസ ഒറ്റയടിക്ക് കിട്ടും ആഹ് അതന്നെ നല്ല പണിയാണ് ഈ വയറിങ്ങിന്റെ പണിയൊക്കെ ഇന്റെ പുതിയാപ്ലന്റെ ചങ്ങായിണ്ട് ക്ക് അതാ പണി ന്നട്ട് മൂപ്പരാ കാക്ക് പിന്നെ ആ പണിയില്ലല്ലോ മൂപ്പരാക്കക്ക് മൂപ്പരാക്കാന്റെ പണി ഓൽക്ക് മണിക്കൂറിനല്ലേ അപ്പൊ അക്കെ ആഹ് ഓൽ ക്ക് മണിക്കൂറ് നാ
ഓര് പര് ഇത് സ്വന്തയിട്ടാണേ വണ്ടി അ തോ കൂലിക്കാ ആഹ് ആഹ് അപ്പ പിന്നെ ഒക്കെ അവനന്നേ കിട്ടുവലോ ഇപ്പ എത്ര ഒരു മണിക്കൂറിനെത്രേ
അല്ലാപ്പോ മുപ്പത് അഹ് മുപ്പത്തിമൂന്നുലക്ഷോ മുപ്പത്തൊന്ന് ലക്ഷോ അത്രോആണ് അപ്പം ടോട്ട്ർ ഒന്നായിറ്റ് ബ്രോക്കറുംകാഷ്
ഇങ്ങക്ക് കഴിയൂല്ലല്ലോ ഇപ്പേ എങ്ങനാ അൻ ഇത് എത്രേ വെരാ ഒരു മണിക്കൂർനിപ്പം എത്രേ ആവ
ഒരു മണിക്കൂറിന് ഒന്നേ അറുന്നൂറ് ഇബല് ഒന്നേ നാന്നൂറ്നൊക്കെ മാങ്ങാ ഇവലൊരു ഇത് മ് ഇതൊണ്ടാവൂലേ സംഘടന എന്തേനു പറയാ യൂനിയനോ യൂണിയാ ആഹ് അയില് ഒന്നേഅറുന്നൂറാ പറയാ അപ്പൊ അയില് ഒന്നേഅറുന്നൂറാവുമ്പോ ഇബല് ഒന്നേ നാന്നൂറാ അയില് ഒന്നേ നാന്നൂറാവുമ്പോള് ഇബല് ഒന്നേ
ഇരുന്നൂറൊ അപ്പ അയിന്ന് എങ്ങനെ ഇരുന്നൂറ്
ആ കൊറഞ്ഞ് കൊറഞ്ഞ് ന്നാലും അപ്പളല്ലേ പണി ഉണ്ടാവൊള്ളൂ പിന്നെ അമ്മള് അലുവ വറുത്തു കുറച്ച് മാങ്ങ്യാ അമ്മളെയാരും വിളിച്ചൂല്ല്യല്ലോ
ഉം അതാണ്
പണിണ്ടാണെങ്കിപരി
ആര് എവിടെയാണെങ്കിലും ഇപ്പ ആഹ് എവിടെയാണെങ്കി പ്പ കുറവൊള ചെയ്തൊടുക്കു
ആഹ് അതന്നെ അയന്നെ നമ്മളും ഇപ്പ ലാഭന്നല്ലേ നോക്കൊള്ളു ഹാ അപ്പൊ പണി ഇണ്ടാവണെ
ആണല്ലേ എത്ര വേഗആവൂന്നറിയോ
ഉം അയിനിപ്പോ ഓല് ചെൽപ്പോ ഒരു മണിക്കൂറ് ഒരു ദിവസം ഒരുഎട്ട് മണിക്കൂറോ ഒമ്പേണിക്കൂറോ പത്തു മണിക്കൂറ് ആ അങ്ങൊനൊക്കെ കിട്ടും ചെൽപ്പം നാല് മണിക്കൂറൊ അഞ്ച് മണിക്കൂറൊ ഒക്കെ കി ആ ഓരോ ദിവസം ഓരോ മാതിരിഅറിയാ
ആ ന്നാലും ചെലേത് ഇതാവുമ്പോ സുഖ് ഖാണ് എണ്ണക്കായി അടിച്ചിങ്ങാണ്ട് ബാക്കി അടവിനും ന്നാലും എന്താണ്
ആ ആ ആ എന്നാ ശെരിട്ടോ
ആ ഓക്കെ ശെ